കേക്ക്ല്ലേ.
ആഹ് ഇപ്പൊ കേക്ക്ണ്ട്.
ഏഹ് എന്തവർത്താനം.
എന്താ നല്ലർത്താനം സുഖായിട്ടങ്ങനെ പോണു.
ഏഹ് ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായകുടി ഒക്കെ കയിഞ്ഞു.
ഏഹ് എന്തേതു കടിയൊക്കെ എന്തേര്ന്നു.
ഇന്ന് ചപ്പാത്തി മുട്ടക്കറി.
ആഹ് ശെരി ന്ന്ട്ട് പണി ഓക്കെ കഴിഞ്ഞോ.
ന്തൊക്കെ പണി കഴിഞ്ഞിട്ടില്ല തുണി കഴുകാൻ. ണ്ട് ഇന്ന്മഴല്ലെ ലീവല്ലേ സ്കൂൾക്കെ ലീവല്ലേ.
ആഹ് അതന്നെ.
അപ്പൊ കുട്ടികള് ആഹ് മഴന്നെ അപ്പൊ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പ രണ്ട് പ്രാവശ്യം പൊർ ത്ത് പോയി അപ്പൊ മഴെയ്തിട്ട് വീണ്ടും അകത്ത തന്നെ കേറി വന്നു
ആഹ് ശരി ഇവിടെ രാവില ഒന്നും മായല്ലേരുന്നു ഇപ്പള അപ്പ മഴ തുടങ്ങിയത്
ഉം ഇവിടെ രാവിലെ ഒന്ന് ചെറിയൊരു വെയിലുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പറുകയും ചെയ്ത് ഞങ്ങളൾന്ന ഇപ്പോ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചപ്പ പ്പന്ന് മഴ
ആഹ് അതന്നെ ഞങ്ങളു ഇവിടെ അത് പറഞ്ഞോണ്ടിക്കെനി.
ആഹ് അത് തിരുത്തിക്കോണ്ട് വന്ന് മഴ ഇര്ട്ട് മൂടി നല്ലൊരു മഴ പെയ്ത് തോർന്നു ഇപ്പോ ഇപ്പ അങ്ങനെ ചെർതായിട്ട് വെളിച്ചങ്ങ വെര്ന്നിണ്ട്. ആഹ് എന്നും അങ്ങനെ അവധി പ്രഖ്യാ ആ പിറ്റേ ദിവ സം മഴ ഉണ്ടാവില്ല ഉം
ആഹ് അതന്നെ ഇന്നലിം മിഞ്ഞാന്നൊക്കെയാണങ്കിലോ പെരും മയേന്നു.
ആഹ് അന്നൊന്നും അവധി ഉണ്ടായതൂല്ല.
അതന്നെ. വീട്ടിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ക്കണ് പിന്നെ എടക്ക് ഫോൺ ഇടുക്കണ് അങ്ങനെ കൊണ്ടോവ്ണ് എല്ലം
ഉം
അങ്ങനെ എന്നിട്ട്ന്ന് ഉച്ചക്കെന്താ ഉണ്ടാക്ക്ണെ സ്പെഷ്യൽ എന്താ?
ഇന്ന് സ്പെഷ്യൽ ഇന്നിപ്പോ മീനൊന്നും വന്നിട്ടില്ല ഇന്ന് പച്ചക്കറി ന്നെ ഒപ്പിക്കേണ്ടി വരും.
ആഹ് ശരി കുട്ടികള് പച്ചക്കറിയെക്കെ കഴിക്കുവോ?
ആഹ് അവ ക്കങ്ങനൊന്നുമില്ല കറി വേണന്നൊന്നുല്ല ഉപ്പേരി, അച്ചാറ്, മുട്ട, ക്കെണ്ടെങ്കിൽ അതും അതേ വേഗം ഇഷ്ടം മീനോടൊന്നുംഅ ത്രഷ്ട്ടല്ല മീൻകറിയൊന്നാണെങ്കി വേണ്ടന്നെ
ആഹ് ശരി അങ്ങനെ-
ഉം
ഉം ന്നിട്ട് ഓരോക്കെ എവിടെ എന്താ പണി എല്ലാവർക്കും?
ഒക്കതാ ഇവിടെ വല്ല്യ ആൾക്കാാര്താ ബുക്ക് എടുത്തിട്ട് വർക്ക് ചെയ്യാനുള്ളതൊക്കെ നോ നോക്കിരിക്ക്ണ് ഇന്നര് ഒഴിവ് കിട്ടിയതല്ലെ ഒരു മഴ തോർന്നാ ഓടാന്നിക്കാ കളിക്കാന്
ആഹ് ഓത്തേക്കാരല്ലേ ലീവൊക്കെ കിട്ടുമ്പോ
ആഹ് ആ ഇന്ന്പ്പൊ ഇഞ്ഞ് സമയണ്ടാവും.
ഉം ആഹ് അതന്നെ. ആഹ് ഇഞ്ഞിപ്പ ഇതിന്റെ ഇതിന്റെ ലീവിന്റെ പകര ഇപ്പൊ ഇനി ശനിയാഴ്ച ക്ലാസൊക്കെട്ക്കാവോല്ലേ ഓല്?
ശനിയാഴ്ചണ്ടാവും ഉണ്ടാവുആയിരിക്കും അങ്ങനെ ഉണ്ടാവില്ണ്ടല്ലോ ലീവ് ഉണ്ടെങ്കി ശനിയാഴ് ക്ലാസ് ഇട്ക്കുവല്ലോ ശനിയാഴ്ച ക്ലാസ് ഇല്ലെങ്കില് ട്യൂഷൻ ഉണ്ടാവാറുണ്ടേ ട്യൂഷൻ ശ ആഹ് ശനിയാഴ്ച മൂന്നര നാല് മണി വരെ ട്യൂഷൻ ഉണ്ടാവാറുണ്ട് ശനിയാഴ ഇന്നില്ലന്നൊക്കവതിയല്ലേ
ആ ശരി എന്നിട്ട് വേറെന്തൊക്കെ വിശേഷം?
ശനിയാഴ്ച ക്ലാസ്സ്ണ്ടാവും വേറെന്താ വിശേഷം അങ്ങനെ പോണ് ചോറും കൂ ട്ടാനൊക്കെ ആയോ?
ഇല്ലേയ് ചോറും കൂട്ടാനൊക്കെ ആവ്ണൊള്ളു.
ഉം
ഇവിടെ താത്താന്റെ കുട്ടിയാള് ണ്ടായപ്പോ ഓലെ പിന്നാലേനി ഇങ്ങനെ. പിന്നെ ഫുടൊക്കൊക്കാണെങ്കില് പാനീം ഛർദിഒക്കെ ആയിറ്റെയ്‌
ആഹ്
ആഹ് എന്തേലും മോന് അപ്പോത്തിന് ഛർദ്ദിക്കലൈക്കാരംബടെ ഓൽതും നോക്കണം എല്ലം നോക്കണം ഇവിടെ വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മക്കാണല്ലോ പണി ഹലോ
കുട്ട്യള് പിന്നാലെ നടക്ക്ണ്ടാവൂലേ പറയാ
ആഹ് ആഹ് അങ്ങനെ ന്ന്ട്ട് ഇങ്ങളൗടെ എന്താ ടൂറിസ്റ്റ്സ്പോട്ടൊക്കെള്ളത് ഹലോ
ഹലോ കേക്കാല്യാ
ആഹ് പ്പ കേക്ക്ണ്ട് എടക്ക് എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഇണ്ടോന്ന്ണ്
ഉം ഉം നമ്മളട്ത്ത് പാർക്കൊക്കെ ഇണ്ട് പക്ഷേ ഞമ്മക്കട് അട്ത്ത്ള്ളത് വല്യെ മുറ്റത്തമുല്ലക്ക് മണല്ലാന്ന് പറീല്ലേ അട്ത് ന്ന്ള്ളത് വല്യ വെലണ്ടാവൂല ദൂരെ പോവാന്ന് പറയുമ്പോ ആഹ് ദൂരെ പോവാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷാ അത് ഏറ്റവും ചെറിയ സ്ഥലം ആണെങ്കിൽ പോലും നമ്മളട് ത്ത്ള്ളെ എത്ര വലുതാണെങ്കിലും ഞമ്മക്ക് ഇവിടെ എന്ന് പറയാ
അതെല്ലേ ഞമ്മളെ നാട്ട്ള്ളതൊന്നും ഞമ്മള് പോയി കാണൊന്നുല്ല ബാ ക്കില്ലോ ദൂര സെൽത്ത്ക്കെ യ്ക്കരം ഞമ്മക്ക് പൂതി ഇണ്ടാവ ന്നാ പക്ഷേ ബാക്കിള്ളോരാണെങ്കി ആഹ്
വരും
അതെന്നെ ദൂരള്ളോൽക്കൊക്കെ നമ്മളെ അട്ത്ത് വല്യ കാര്യെയ്ക്കാരം ഇതൊക്കെ വല്യ സംഭവെയ്ക്കാരം തോന്ന ഞമ്മക്ക് അതാണെങ്കി ഒന്നും തോന്നൂല്ല
ആഹ് ഞമ്മളങ്ങനെ ദൂരെ പോണ പോലെയാണ് ഞമ്മക്ക് ദൂരെ ക്ക് പോവാർഞ്ഞെ ഒരു ചെറിയെ സ്ഥലാണെങ്കിലും ഞമ്മക്ക് പോവാന്ന്ള്ള ഭയങ്കര സന്തോഷാണെ ഞമ്മള് അവടേ റ്റവും വല്ത് എത്ര ഇണ്ട്ന്ന്ണ്ടെങ്കിലും ഞമ്മക്കത് വെലല്ലേ
ആഹ് അതെന്നെ കുട്ട്യാള് ഇങ്ങനെ പറേലൊക്കല്ലേ എട്ക്കേലും പോവല്ലേന്നൊക്കെ
ആഹ് പറയും ലീവ് ഇള്ളപ്പോഴൊക്കങ്ങനെ ചെലപ്പൊക്കെ ഇസ് അങ്ങനെ പോവും
ആഹ് ഇങ്ങളെ ഹസ്ബൻഡ് ഇവെടല്ലേ നാട്ടിലില്ലേ
ഇല്ലല്ല
ആഹ് അയ്ശരി അവ്ടേരുക്കില്ലേ അപ്പം വെരു
ആഹ് ആഹ് അപ്പ തന്നെയുള്ളു ഉം പിന്നെ ഇന്റെ വീട്ട് പോയാല് അവ്ട്ന്നൊക്കെ അങ്ങനെ പോവും
ആഹ് ആഹ് ശരിയാ എനിപ്പം ഇങ്ങൾ ലാസ്റ്റ്പ്പം എവുട്ക്കാ പോയത്
ലാസ്റ്റ് ഇപ്പ അട്ത്തെങ്ങും പോയിട്ടില്ല
ആഹ് വെക്കേഷന്ലൊന്നും പോയിട്ടില്ലേ
ഉം പിന്നെ ബാംഗ്ലൂര്ന്ന് അഹ് ഇവ്ട്ത്തെ വല്ല്യ നാത്തൂന്റെ വീട് ബാംഗ്ലൂരാ
ആഹ് അയ്യേ അഹ് എന്താ ബാംഗ്ലൂരൊക്കെ പോയിട്ട്
ബാംഗ്ലൂര്ക്കാ കല്യാണം കഴിച്ചിട്ട്ള്ളത് അഹ് കൊറേ മുന്നേ അന്നൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ അപ്പ അവടെ പോവും അപ്പ വരും ഉപ്പാരൊക്കെ ഗൾഫ്ന്നൊക്കെ വെര്ന സമയത്തൊക്കെ പോവും മവിടെ പോയാ പിന്നെ ഒരൂസം രണ്ടൂസം ചെലപ്പോ ഒരാഴ്ചൊക്കെ നിക്കും
ആഹ്
അപ്പ അവ്ടെള്ളെ സ് ആഹ് അവ്ടെ അടിപൊളിയാ അപ്പൊ അവ്ടെള്ളെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ട് വെരും ഫുഡൊക്കെ പിന്നെ ഇവ്ട്ന്ന് ഇങ്ങനെ താത്ത ഇവട്ത്തതൊക്കെ അറിയ്ണെ കാരണം കൊണ്ട്
ആഹ് ആഹ് ആഹ്
ഞമ്മളെ രീതിക്കാട് പോയാ ഞമ്മക്ക് ഭക്ഷണം ഇണ്ടാക്കി തരും
ആഹ് അപ്പ പിന്നെ വല്ല്യ പ്രശ്നം ഇണ്ടാവൂല്ലല്ലേ ഇല്ലെങ്കി പിന്നെ ചെലോൽക്ക് അവ്ട്ത്തെ ഫുഡൊന്നും അങ്ങനെ പറ്റൂല്ലല്ലോ ആഹ് അതെന്നെ
ക്ക അവരെള്ളോർക്ക് ഞമ്മളതും പറ്റുല്ല. അവ്ട്ന്ന് ഇങ്ങനെ അളിയനും മക്കളും ഒക്കെ വന്നിട്ട് ഇണ്ടെങ്കിൽ ഇവ്ടെ എന്തെങ്കി വെച്ചഴിഞ്ഞ ഞമ്മളെങ്ങനെ കളിയാക്കും ഇതൊക്കെ ഞങ്ങള അവുടെ പശൂന് കൊട്ക്ക്ണതാണ്ന്നും പറ്ഞ്ഞോണ്ട് കളിയാ
ആഹ് അയെന്ത് ഫുഡാ എന്ത് ഫുഡിനാ അങ്ങനെ പറ്യേല്
ഇമ്മള് ഇവെടെ എന്താണ് കുമ്പളങ്ങ, മത്തനും
ആഹ് ആഹ് അങ്ങനെ
പോക്കന്നല്ലേ
ആഹ് ഓൽക്ക് മട്ടനേക്കാരല്ലേ അവ്ടെ സ്പെഷ്യല്
അവ്ടെ സ്പെഷ്യലതാ
ആഹ്
ഇപ്പൊ ഇവടെ വന്നങ്ങനെ പിന്നെ ഞമ്മളെ അവര് ബസ്മതി റൈസ് വെച്ചിട്ടല്ലേ അവര് ചോറ് വെക്കാ
ചോറെക്കാ ആഹ് പക്ഷേ അഹ് രസണ്ടോ അങ്ങനെ ചോറ് വെക്കുമ്പോ
ആഹ് ഇവടെ വെരുമ്പോ ഞമ്മക്ക് അമ്മളെ എപ്പഴും കഴിക്കാത്തോണ്ട് ഇവടെ വെരുമ്പോ അഹ് ഇണ്ടാക്കിച്ചും നാത്തൂനേം കൊണ്ട് അത് മാരി തക്കാളിച്ചോറ് അപ്പ അഹ് ഞമ്മക്ക് എപ്പഴെങ്കിലൊക്കായി കിട്ടുമ്പോ ഞമ്മക്ക് അഹ് വല്ല്യ ടേസ്റ്റാ
അതന്നെ പിന്നെ ചെന്നാലെന്ത് ചെലോ ആഹ് ചെലോട്ത്തെൻ ഫുഡൊന്നും നമ്മക്കങ്ങനെ പറ്റൂല്ലേല്ലോ ഞമ്മ നമ്മളൊരു ചോറ് നമ്മളൊരു ബിരിയാണിക്കെ ആയല്ലോ
ഉംഹ് ഉംഹ്. പിന്നെ നമ്മളെ രീതിൽ നമ്മള് ഇവിടെ വെക്കുമ്പോ അവര് വന്നാ അവർക്ക് അത് വല്ലാണ്ട് ഇഷ്ടപ്പെടൂല
ആഹ് ആഹ് അതന്നെ
പിന്നെ രാത്രി ഒന്നും ചോറില്ലല്ലോ രാ. ത്രി യൊക്കെ ചപ്പാ.
ചപ്പാത്തിലേ എല്ലോട്ത്ത അവസ്ഥ അതന്നെല്ലേ രാത്രി ആയ ചപ്പാത്തിയ
ഉംഹ് രാത്രി ഒന്നാമത് പ്പീ പ്രായള്ളോര് ഷുഗറേര് ഉണ്ടാവുമ്പോഴെ അപ്പൊ പിന്നെ അവർക്ക് ഏതായാലും ഇത്ണ്ടാക്കുമ്പോ പിന്നെ വേറൊരു ചോറും കൂട്ടാനും വെക്കൂല
ആഹ് അതന്നെ ന്നാലും മിക്കോട്ത്തും ക്കെ ചപ്പാത്തിന്നെക്കാരം രാത്രി ആയാൽ
ആഹ്
നിങ്ങളോടെ ചപ്പത്തി ണ്ടാവോ അതൊ ചോറ കഴിക്കല്.
ഇവിടെ ഇപ്പ ഉപ്പ മരണപ്പെട്ടിട്ട് രണ്ട് കൊല്ലായ് ഇപ്പള്ളന്ന് ങ്ങനെ ഉണ്ടാക്കിരുന്നു പിന്നെ നമ്മള് എന്തെങ്കിലുക്ക സ്പെഷ്യല് ചി. ചിക്കനും മട്ടനൊക്കെ ഉച്ചക്ക് വെച്ചിട്ട് ബാക്കി വരുണ്ട്ന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ രാത്രിക്ക് ചോറ് വെക്കൂല
ആഹ് ആഹ്
അപ്പൊ പിന്നെ ചപ്പാത്തിണ്ടാക്കും
ആഹ് അയ്ശരി നിങ്ങള് ഏഹ് ഹസ്ബൻഡിന്റെ വീട്ടിലാണോ അതോ ങ്ങള് സ്വന്തായിട്ട് വീട് മാറിയതാണോ
ഹസ്ബൻന്റെ വീട്ടിലാണ് ഇവിടപ്പോ ഹസ്ബൻന്റും ഹസ്ബൻഡന്റെ ജ്യേഷ്ഠനും ഭാരിം മാത്രള്ളൂ പിന്നെ നാത്തൂമാര് വരുമ്പോ. അവരിപ്പോ ഈ മാസം കുടിരിക്കല്ണ്ട് പിന്നെപ്പം ഞാനും അമ്മായമ്മിം ഹസ്ബൻന്റും
ആഹ് ആഹ് അപ്പൊങ്ങളങ്ങനെയാണ്ല്ലേ എല്ലാരും വീട്ടിലിരിക്കണ്
ആഹ് ആഹ് പിന്നെ നാത്തൂൻ ഇപ്പോ ഇവിടെ വല്ല നാത്തൂന്ണ്ട് വല്യ നാത്തൂന്റെ മോളെങ്ങട്ടാ കല്യാണം കഴിച്ചിട്ടുള്ളത് അത് നാത്തൂനെങ്ങട്ട് ബാംഗ്ലൂർക്ക് കെട്ടിച്ച കാരണം വിടുത്തെ മ്മാക്കു ഉപ്പാക്കും ഇങ്ങനെ ണ്ടായിരുന്നു
ആഹ് ആഹ് അവിടത്തെ ചടങ്ങൊക്ക എങ്ങനേനി കല്യാണത്തിന ക്കെ നല്ല രസേക്കാരല്ലോ
ഏഹ് നല്ല രസം പിന്നെ അവിടെ എങ്ങനെച്ചാ നമ്മള് കല്യാണത്തിന്റെ അന്ന് കുട്ടിക്ക് ഉപയോഗിക്കാന്ള്ള ഡ്രസ്സ്. തും ആ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സ്പൂണ് മുതൽ വല്ല്യ ചെമ്പ് വരെ കൊടുക്ക
കൊടുക്കണം ആഹ് ആഹ് അങ്ങനെ കൊറേ ചടങ്ങുണ്ടല്ലേ
ആഹ് പിന്നെ അവളെ പിന്നെ എപ്പോഴും ഉപ്പി ഉമ്മയൊക്കെ പറഞ്ഞിരുന്നു ഇവിട്ക് കല്യാണം കഴിക്ക അല്ലേ പിന്നെ അവിടന്ന് അങ്ങട്ട് ദൂരൊക്ക മേണ കല്യാണം കഴിച്ചിട്ടുണ്ടേ പിന്നെ താത്ത ഇങ്ങട്ട് വരാറെ ഉണ്ടാവൂല്ല
ആഹ് അതന്നെ
ഇവിടെ മകളുണ്ടാവുമ്പോ ഇങ്ങട് വരാ മോളെ ഇങ്ങട്ടാ കല്യാണം കഴിച്ചെ പിന്നെ ഇവിടെ പ്രസവിച് കെടക്ക് ണ്ട്. ഇപ്പ താത്തി മോളൊക്കെ ഇവിടെണ്ട്
ഒ ഓ അയ് ശെരി അവിടെ ന്നിട്ട് എങ്ങനെ
ഫാമിലിയിലൊരു കല്യാണം താത്താടെ ഫാമിലിയുടെ കല്യാണം കൂടാൻ അവിടെ പോയിരുന്നേ അവിടെ ഭയങ്കര രസാ കല്യാണൊക്കെ കാണാന്
ആഹ് നമ്മളെ ഇവിടുത്തെ പോലൊന്നല്ല കൊറെ ചടങ്ങാളാണല്ലോ അവിടെ കല്യാണത്തിനൊക്കെ അപ്പൊ ഈ കോഴിക്കോട് ആ കോഴിക്കോടാരു അങ്ങനെ തന്നെയാണല്ലോ കൊറെ കല്യാണൊക്കെ ആകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടരും
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ കേട്ട്ക്ക്ട്ടോ അങ്ങനെയൊക്കെ ഉള്ളതന്നെയാണോന്ന് നമ്മക്കറിയില്ല. ആ പിന്നെഈ ഉത്തർപ്രദേശ് ആഹ് ഈ ചെലയിടത്തൊക്കെ ഈ അലമാര അങ്ങനത്തെ
അതൊക്കെണ്ട് അവരവിടെന്ന് വെച്ചാല് നമ്മള് ഒരു വീട്ടിക്ക് വീട്ട്ക്ക് ആവശ്യള്ള പാത്രങ്ങൾ നമ്മക്ക് അവര് അവിടെ കല്യാണാക്കുമ്പോ ആണിന്റെ വീട്ടില് ഒരു റൂമാണ് പണിയാണ് ചെയ്യുക വലിയൊരു റൂം എന്നിട്ട് ആ റൂമൊക് ക്കുള്ള കട്ടില്, ബെഡ്, അലമാര കസേര ടേബിൾ അതെല്ലാം ഈ പെണ്ണിന്റെ വീട്ടിന്ന് കൊണ്ടോണം. പിന്നെ പാത്രങ്ങള് ചട്ടിപാത്രം, പിന്നെ ആ വീട്ടിലുള്ളവർക്ക് മൊത്തം മൊത്തം ഉള്ളഡ്രസ് ഭർത്താവിന്റെ വീട്ടിലുള്ളവർക്ക് മൊത്തള്ള ഡ്രസ്സ് ഭാര്യ വീട്ടിന്ന് കൊണ്ടോണം കല്യാണത്തിന്റെ അന്ന് ഇടാനുള്ള
പെണ്ണിന് ഒര് ലോഡ് ചെലവാലേ?
ഉം പെണ്ണിന്റെ അവിടെ ഭയങ്കര ചെലവാ എന്നിട്ടിപ്പ ഇങ്ങനെ താത്ത പറയും ഇവിടെ കല്യാണം കഴിച്ചോണ്ട് ഇനിക്ക് കുറെ ചിലവ് കുറഞ്ഞു. പിന്നെ അത്രയും ചെലവാക്കണ്ട ആ കാശിന് മോൾക്ക് ഗോൾഡ് വേടിക്കാൻ പറ്റിന്ന് പറഞ്ഞ്
അതന്നെ. പിന്നെ അവിടെ ഉളോര് ഗോൾഡൊക്കെ നലോണം ഇടോല്ലോ?
ആ അതിന്റെ പുറമെ അവര് ഗോൾഡ് ഇടുവെ ഈ സാധനം കൊടു ക്കിണിന്റെ പുറമേ ഗോൾഡും അവര് കൊടുക്കും.
ആഹ് ഇപ്പോ വിളിക്കാട്ടോ
ആ ശരി.